ആഹ്.. ഇവടെ നല്ല വെയിലാരാവിലെ
ആണോ
ആഹ്, പകലെല്ലാം വൈന്നേരെല്ലാം മഴയായിരുന്നു. ന്നപ്പൊ നല്ല വെയില് തുണിയെല്ലാം അലക്കി ഞാൻ മേളിൽ ഇട്ടിരിക്കുവാ
അതെയിപ്പൊ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കല്ലേ
അവടെ മഴയുണ്ടോ അതോ വെയിലാണോ
വിടെ മൂടിനിക്കുവാ ഭയങ്കരായിട്ട് മൂടി ഒരു മഴ പെയ്യാൻപോവുന് ആഹ്‌.. അതൊരു മഴമൂടാ മഴ പെയ്യൂന്ന് തോന്നുന്നിപ്പോ
ആഹ് ഇവിടെ നല്ല വെയിലാ, വെയിൽ ഒറക്കട്ടെ ഉള്ള തു ആഹ് ഇനിയിപ്പോ ജൂൺ മാസം തൊടങ്ങി കഴിഞ്ഞാ പിന്നെ മഴ മഴ കൊണ്ട് മഴയായിരിക്കും
ഉം അതെ
ആഹ് അങ്ങനെ
പിള്ളേരെല്ലാം പിള്ളേരെല്ലാം പഠിക്കാൻ പോവുമ്പോ മഴയത്ത്
അതെ മൂടിപ്പൊതച്ചു കെടന്നൊറങ്ങാനും നല്ല സുഖാ ഈ സമയത്ത്
ഇയ്യോ അതെ അതെ. ഇവിടെ ഒരാളെ ഞാൻ ഉറക്കാൻ നോക്കിട്ട് ഒരു രക്ഷയില്ല
ഇവിടെ രണ്ടിനേയും തൊട്ടിലി കെടത്തിയിരിക്കുവ
ആഹ്
തൊട്ടി കിടന്ന്റങ്ങിക്കോളും
തൊട്ടി കിടന്ന് ഉം കൊറെ കൊർച്ച് കാലം തൊട്ടി ഉള്ളത് കൊണ്ട് ഒരു ഉപകാരമുണ്ട്
ആണോന്നോ
എഴുന്നേറ്റിരിക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടാ തൊട്ടിക്കകത്ത്
അതെ തൊട്ടി കെടന്നാലും ചെല സമയത്തെഴുന്നേക്കുമ്പഴത്തേനും കമിഴ്ന്ന് കിടക്കുന്ന കാണാം
ആണല്ലേ
ഉം നെലം മുട്ടിച്ചാ തൊട്ടി കെട്ടിയിരിക്കുന്നെ നില മുട്ടിച്ച് തൊട്ടി ഇട്ടതോണ്ട് കുഴപ്പമില്ല ആഹ് എപ്പോഴും നോക്കി നോക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ
മഴെ
കാലത്തെ പണിയെല്ലാം തീർന്ന് കഴിഞ്ഞാ പിന്നെ വേളെ പണിയൊന്നും വരുന്നില്ലല്ലോ
അതെ
രാവിലെ വല്ലോം കഴിച്ചോ? രാവിലെ പാലപ്പവുണ്ടാക്കി പാലപ് പ്പത്തിന് കെഴങ്ങും ക്യാരറ്റൂടെ മസാല ഇട്ട് വെച്ച്
ആഹ് ഹാഹാഹാ
അപ്പത്തിന് കറിയായി. പിന്നെ ചക്കക്കുരു ചാറും, ആഹ് കഴിച്ച് കുറുക്കുണ്ടാക്കി കൊടുത്തമൃതംപൊടി കൊണ്ട്
രണ്ടു പാലപ്പം കൊടുത്ത് നോക്കാൻ പോലായോ
അ പാലപ്പൊക്കെ തിന്നു അമൃത കുറു കുറുക്ക കുടിച്ച് കഴിഞ്ഞപ്പോത്തേക്ക്‌ ഇനെ ഉറങ്ങിപ്പോയി
കോച്ചുന്നാണോ
ഉം
ഉം
ആണ് പിന്നെ ഉച്ചക്കത്തേക്ക് ചക്കക്കുരു ചാറും മത്തി വറുത്തതും
ആഹ് ചക്ക ചക്കക്കുരു സീസൺ തീരാറായില്ലലേ
ചക്കക്കുരൂന്റെ കാലങ്ങളല്ലേ ഇപ്പൊം
അതെ അതെ ചക്കക്കുരുവിന്റെ കാലങ്ങളല്ലേ കാലം തെറ്റി പ്പോയി
ഇത് ഇൻ ഈയിടെയായി ചകലം ചക്ക കിട്ടിയതാ അയിന്റെ കുരുവ ചക് ചക്ക കൊണ്ട് എന്തെല്ലാം ഒണ്ടാക്കാം ചക്കക്കുരു ചാറ് വെക്കാം
ആഹ് ചക്കക്കുരു ചുട്ട് തിന്നാം
പിന്ന അതു പോലെ ചക്കേട ചകിണി ചകിണി വറ് ത്ത് മൊളകിനാത്ത് പൊരട്ടി വറുത്താ നല്ല രുചിയാ
ഉം
ചകിണി
രുചിയല്ലേ മടല് നമ്മക്ക് പശുവിന് കൊടുക്കാം മടല് ത്തോ മറ്റേ മുള്ള് പോലത്തെ അത് ചെത്തി കളഞ്ഞ് തോരം വെക്കാ
ആഹ്
എല്ലാം കൊണ്ടും ഉപകാരവാ
ചകിണി നമ്മള് ഏഹ് മ മ മൊളകും മല്ലിയെ കടല മാവിനാത്ത് വറുത്ത് എടുക്കുവാണെങ്കി ഏഹ് ഇത് നമ്മടെ കപ്പ ക കൊള്ളിയില്ലേ കൊള്ളി വറുത്തതില്ലേ കപ്പക്കൊള്ളി അതു പോലിരിക്കും
ആഹ്
ഉം കഴിച്ചിട്ടൊള്ളവര് പറഞ്ഞാ നല്ല രുചിയാണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല
ആണോ
നല്ലതാരിക്കും
പിന്നെ വേറെഞ്ഞാ ഒണ്ട്
ഉം വേറെ ഇങ്ങനെ ഈ ബെഹളത്തിന്റെ എടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മഴക്കൊളും ഒണ്ട് ക്ഷേ കുഞ്ഞ് കൊച്ചാണെങ്കി ആണോ ആദ്യേ മൂടൽ മൂടി നിക്കുന്നത് കൊണ്ടാ
ഉം കാലാവസ്ഥേട ഇതക്ക
അതെ അതെ കാലാവസ്ഥ മോശമാകുമ്പത്തേക്ക് നമ്മുടെ ശരീരം നമ്മള് അങ്ങനെ ആയി പോവും
ന്നാല്
അതേ സമയം നല്ല വെയിലൊണ്ടെങ്കില് ഏഹ് നമ്മക്ക് ക്ഷീണവും ഒണ്ടാവും
ആഹ് വെയിലൊള്ളത് കൊൺ ണ്ട് ഉണ്ടന്നേ ഇനി ഞാൻ വൈകിട്ട് വൈകിട്ട് തുണി മുക്കി വെക്കുന്ന കാരണം ഒരു ബക്കറ്റ് തുണി ഒണ്ട് വേറെ തുണി ഒണ്ട് ഞെരടി പിഴിഞ്ഞ് മേളിലോട്ട് ഇടണോന്നു ഒൻ ണ്ട് പക്ഷേ മേളി മേളിൽ കെടക്കുന്ന തുണി ഒണങ്ങാതെ ഇട്ടിട്ട് കാര്യ
അത് കാരണം ഇടൂല ഇടാനൊരു മടി അവിടെ തുണീക്കെ അലക്കിയോ
ആഹ് ഇവിടെ
രാവിലെ അലക്കോ അതൊ
അത് ഏഹ്
രാവിലെ അലക്കി ഇടോ
ഇല്ല ഇല്ല കഴിഞ്ഞ ദിവസം അലക്കിയിട്ടത് അവ്ടെ ഇരിപ്പൊണ്ടായിരുന്നേ അതെല്ലാം വിരിച്ച് വെച്ചതേ ഒള്ളാർ
ആ ഏ കല്ലലാണോ അലക്കുന്നത് അതോ യന്ത്രത്തിലും
യന്ത്രം യന്ത്രം കള്ള കൊണ്ടയി
കുഴപ്പ ഇല്ല ഇവിടെ യന്ത്രം ഉണ്ടായിട്ട് യന്ത്രം എല്ലാം എലി കടിച്ചു പററിച്ച് വെച്ചിരിക്കവാ
ആഹ്
എന്നെ ചെയ്യാനായിട്ടാ അതിന്റെ ശല്യം ഭയങ്കര കൂടുതലാ
ആഹ് ഇ വലിപ്പട്ടി മേട വോക്ക്
ആഹ് എലിപ്പൊട്ടിെല്ലാം മേടിച്ച് വെക്കണം
ആഹ്
ഇളുമാരെ എടുക്കലൊന്നും വെക്കാൻ പറ്റത്തില്ല കൈ ഇടും അത് നമ്മള് നോക്കണല്ലേ
അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയ
നന്ന പേടിയ വീട്ടിന്റെ വാതിക്കലാണ് മുഴുവൻ മരമാണെ, അത് വെട്ട് വ കൊറെക്കെ വെ ഒതുക്കി വെട്ടി നിർത്തുവാണെങ്കിൽ നല്ലായിട്ട് വെയിൽ കയറും മുറ്റത്ത്.
ദേ കൊണ്ട്.
ഈ നന്ദ്യയാർ വട്ടം ഇല്ലേ ഒരു സൈസ് വെള്ളപ്പൂവ് ഉണ്ടാവാണ്.
ആഹ്
അതിന്റെ മരവാ അത് നിൽക്കുന്ന കാണണം. കേറി വരുന്നോടത്ത് എല്ലാം. പകല്.
ആഹ്.
അത് കാണുമ്പോ ഭയങ്കര വൃത്തി കേടാ അത് വെട്ടി നിർത്തുവാണെങ്കില്. വെയിലും കേറും മിറ്റം ഉണങ്ങും.
ആ അതെ.
ഇല്ലെങ്കിൽ മുറ്റോ ഉണങ്ങത്തില്ല. വെയിലും കേയറും അടി ഇതായിട്ട് വരത്.
ഇതാവുമ്പോ പ്പം പണി കഴിയും
ആണോന്നോ. പണി മാത്രം. പിന്നെ.
ആണോ എന്നാ പ
അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ കറി ഉണ്ടാക്കുന്നെള്ളു വൻപയറ്.
വായുവിന് പിടിക്കുവോ.
ആ കുഴപ്പില്ല.
വൻപയർ എന്നാ ഇറച്ചിക്ക് മാംസത്തിന് തുല്യമാ എന്ന് പറയുന്നെ.
ആഹ്.
ആഹ്. ഇറച്ചിക്ക് തുല്യവാ വൻ പയറെന്നാ.
അങ്ങനെ പറയത്തില്ലെ.
ആ അങ്ങനെയുണ്ട്. ഞാനൊക്കെ അത് കഴിച്ചാ പിന്നെ പൊങ്ങത്തില്ല. വയറ് നല്ല പണി തരും.
ആഹ്.
അല്ലേ പിന്നെ നമ്മള് നല്ലായിട്ട് ചാവച്ചരച്ച് തിന്നണം വൻപയറ്. അപ്പം ദഹിക്കുകയും ചെയ്യും.
പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പൊന്നുമില്ല. ഏ ഈ വൻപയറ് വേ വിച്ച് കഴിച്ചാലോ.
ചെറുപയറൊക്കെ നല്ലാ.
ആഹ് ചെറുപയറ് നല്ലാ പുഴുങ്ങി തിന്നാൻ.
പുഴുങ്ങി കഴിക്കാൻ നല്ലാ ചെറുപയറ്.
ഉം
തോരൻ വെച്ചൊക്കെ കയി ക്കണം.
ഉം
ഉപ്പി ട്ട് ഉപ്പിട്ട് പുഴുങ്ങി കയി ച്ചാൽ നല്ല രുചിയാ. ആഹ് ഇച്ചിരി തേങ്ങായി ചെരണ്ടിയിട്ട് ഇച്ചിരി മധുര ഇടുവാണെ സൂപ്പറായിട്ടുണ്ട്.
നല്ലതാ.
വാവാ വു ക്കെ എങ്ങനെ പോവല്ല ഓ ഇവിടെ ഒരു പൂച്ച വന്ന് നിപ്പുണ്ട് ആ പൂ ച്ചോട് ഉം.
കിന്നാരം പറയാം. മുറിക്കകത്തെല്ലാം തുണിയിട്ട് ഉണങ്ങിയത് കാരണം മുറിയിലെല്ലാം ഒരു മണമാ. ഖ്യെച്ചാര
ആഹ് അതാ വെയിലില്ലാതെ ഒണങ്ങി കഴിയുമ്പൊ ഒരു മണവ
അ അങ്കരമാ ആ ഇഷ്ടമല്ല എന്നാൽ ജല്ലൊന്നും തുറക്കുന്നില്ലാത്ത ഒരു പാളി മാത്രമ തുറന്ന കൊടുത്തുള്ളൂ
ആഹ
ആ നമ്മളീ മുറിയിലൊക്കെ മണം ഇല്ലാതിരിക്കാൻ ഒരു സാനം നമ്മൾ കെട്ടി ഇചിരി മണ ഉള്ളതക്കെ ആഹ ഇനി അത് ര ണ്ടണം മേടിക്കണം ആ ഇനി അത് രണ്ടെണ്ണം മേടിക്കണം ഓബില്ല് നാല്പ്പത്തഞ്ച് രൂപയ്ക്കെ എങ്ങാണ്ട് കിട്ടുവല്ലെ ചെറിയ പായ്
അതിന് വെല കൂടിയായിരുന്നു
കക്കൂസുകളിലൊക്കെ നമ്മള് തൂക്കി ഇടു
ആഹ് അതിന് വെല കൂടിയായിരുന്ന് അറുപത്തിയഞ്ച് രൂപ അടുത്തങ്ങാണ്ട
ഓഹോ അത്ത്തില്ലേലും കൊഴപ്പ ഇല്ല അത്ക്കാലം ഉള്ള മണം കൊണ്ടൊക്കെ പോവാ പിന്നെ
ആഹ
വേറെ
ഏ വേറെ ഇങ്ങനെ മഴക്കാറ് കാരണം അങ്ങനെരു മ മന നസ്സിന് തന്നെ ഒരു സുഖ ഇല്ല
അല്ലാത്തപ്പോഴൊക്കെ എന്തെല്ലാം പറയുന്നു ഇപ്പൊ പറയാൻ പോലും ഒന്നുവില്ല
പറയാന് ഒരു പെട്ടെന്ന് നമ്മൊരു ായിരിക്കയ ഉ
അതെ അതെ അത് ശരിയ
ഉം
ആ വെയിലുണ്ട് വെയില് മാറാതിരുന്ന മതിയെ
ആഹ ഇനി നമുക്ക് കൊറച്ച് ആആ പ പത്ത് നിമിഷമാണോ നമ്മൾ നോക്കുന്നത്
ആകുന്നതല്ലേ ഉള്ളൂ ദിറുതി വെക്കാതെ
ആഹ അല്ല അതാണോ നോക്കുന്നതന്ന്റിയാൻ വേണ്ടി ചോയിച്ച
ആഹ അതെ
ആഹ
സമയ ആയിട്ടല്ല ദാസ ന്ന് പറയുന്നെലെ
എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ട്
ആതെ
അത് ഉം അത് വെച്ച ങ്ങ് നോക്കിയാ മതി എല്ലാം അതുപോലെ ങ്ങ് നടന്നോളും